എന്താ വിശേഷം
ഉം നല്ല വിശേഷം മഴയൊന്നും ഇല്ലേ
ഏ
മഴയൊന്നും ഇല്ല നല്ല വിശേഷായിട്ടിരിക്കുന്നു
ഏ ഇന്ന് മഴല്ലല്ലേ
നിങ്ങക്ക് മഴയുണ്ടോ അവിടെ ഇന്നലെ മൊത്തം വെയിലായിരുന്നു രാത്രിന്നും മഴയൊന്നും ഇല്ലാരുന്നു
ഉം അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുലേ.
ഓ സത്യമാണ് സ്കൂളിപ്പോന്ന മക്കളെ ഡ്രസ്സ് ഉണങ്ങില്ല അതൊരു വിഷമ യൂണിഫോമോക്കെ ഉം പാൻ്റോക്കെ നല്ലോലേ ഉണങ്ങിയില്ലെങ്കി ഇടാൻ പറ്റത്തില്ലല്ല
ഇല്ലല്ല
ഉം
ചായുടി ഒക്കെ കഴിഞ്ഞ
ഓ കഴിഞ്ഞു കഴിഞ്ഞു
നേരത്തെ ആവുലെ ചായ
രാവിലെ നമ്മള് രാവിലെ എഴുന്നേക്കും മക്കെ ട്യൂഷനൊക്കെ ഉണ്ട് രാവിലെ ന്നിട്ട് പിന്നെ രാവിലെ ഓ ആറ് മണിക്കൊക്കെ ആറ് ആറ് മണി ആറ് മണിക്ക് ട്യൂഷനാ
ഉം
ഉം അടുത്താണ് സൈക്കിളിൽ പോയാൽ മതി അന്നേരം അവർ ഇറങ്ങും
ഉം
ഉം
എന്താ ചായക്കടി
ഇന്ന് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാന്ന് വിചരിചെ
ആഹ്
ഉം ഇന്ന് എന്താ ഉണ്ടാക്കുന്ന്
ഇന്ന് ദോഷെം ഗ്രീൻ പീസിന്റെ കറി ഉം അരച്ച കാണ്ടില്ല ദോഷല്ലേ
എങ്ങനെ
അരച്ച് കാണ്ടില്ല ദോശല്ലേ അത് ഗ്രീൻ പീസിന്റെ കറിയും
ഉഴന്നും അരിയൊക്കെ ഇട്ട് അര തലേന്ന അരക്കുന്ന അതല്ലേ ദോശയന്ന് പറയുന്നെ
അത് ഞങ്ങള് വെള്ളപ്പം എന്നാ പറയാം പച്ചരി മാത്ര അ ചിരിക്ക്ണത് പച്ചേരി മാത്രം അരച്ചെടുക്കണതിനാണ് ദോശ എന്നറിയുന്നത്
ഉം ഉം ഓ ഞങ്ങള് ഉഴുന്നും പച്ചരിയും ശകല ഉലുവയും ഇച്ചിരി ചോറൂടി ഇട്ട് ആട്ടി തലേന്നീ വെക്കും അതിന് ദോശ എന്ന് പറയും ഇഡലി മാവ് പോലന്നെ ഇച്ചിരി ലൂസായിട്ടായിരിക്കും അത് ദോശ
ഉം
പിന്നെ പ പച്ചരിയും ചോറും തേങ്ങയും കൂടി അരച്ച് ഉണ്ടാക്കുന്നതിന് ഞങ്ങള് വെള്ളപ്പ വെള്ളയപ്പോന്ന് പറയും അല്ലേ പാലപ്പന്ന് പറയാ ഉം അതിന് കടലക്കറിയോ ചിക്കൻ കറിയോ ഒക്കെയാണ് അയിന്റെ കോമ്പിനേഷൻ ചിക്കൻ സ്റ്റൂ ഒക്കെയാണേ നല്ലതാ
ആഹ് ആഹ് ഉച്ചക്കെക്കന്ന് ഇന്ന് ഉച്ചക്കെക് എന്താ മീനോ
ആ മീൻ മേടിച്ചെന്നിട്ട് ഇരിക്കുന്നു
എ എന്താ മീന്
നെത്തോലി ഉം നിക്ക് മീനൊക്കെ കിട്ടുവോ
ഏ
മീനൊക്കെ കിട്ടോ കഴിക്കോ മീനൊക്കെ കഴിക്കുന്ന ആളാന്നോ
ആഹ് മീനൊക്കെ കഴിക്കുന്ന ആളാണ് പക്ഷെ മീന് മുന്നക്ക് വരും വണ്ടി വരും വണ്ടി
ആ ആ ആ ആ ആ ഹാ ഹാ ഇപ്പൊ ട്രോളിങ്ങ് ആയോണ്ട് മീൻ കൊറവാണല്ലോ
ഉം എന്നാലെ നത്തോലിയെന്നെ ഞമുക്ക് കിട്ടിയത്
ആ ഇവിടം മൊത്തം എല്ലാടോം നെത്തോലിയാ ഇന്നലെ എന്റെ വീട്ടീന്ന് ചേച്ചി വിളിച്ചപ്പഴും അവിടേം നെത്തോലിഒള്ളൂ രണ്ട് ദിവസൊക്കെ നട്ട് വിട്ട് കൂട്ടമ്പം പിന്നെ അങ്ങു മടുപ്പാവും
ട്രോളിങ്ങ് ആയതോണ്ട് പിന്നെ വലിയാണല്ലോ
ആന്ന ന്ന് ഭയങ്കര വല്തേ
നാനൂറ്റി ഇരുപത് റുപ്പിയേ
ആ കിലോ അല്ലേ
ഉം
നെത്തോലിക്കോ അതോ വേറെ മീനോ
മത്തി മത്തി
മത്തിക്കും അത്രയും വെലെണ്ട നമുക്കൊക്കെ വീടുകളിങ്ങനെ കൊണ്ടുവരുന്നതേ വണ്ടീത്ത് കൊണ്ടുവരും അതിങ്ങനെ കിലോ അല്ല നൂറ് രൂപ ഇരുനൂറ് ആ കണക്കാണ് എണ്ണം എടുത്ത് വെച്ചിട്ട് പറയാ ഇത് നൂറ് രാ പിന്നെ നമ്മള് ഈ ഫിഷ് മാർക്കറ്റിൽ പോയി മേടിക്കുവാന്നെങ്കി അവിടെ കിലോകണക്കിന്നെ
ഉം ഉം
ഉം നമ്മള് ചിലപ്പോ അയലെക്കെ ആണെങ്കി നൂറു രൂപയ്ക്ക് അഞ്ചു കൊടുക്കും ചൂ ആ നൂറ്രൂയ്ക്ക് മൂന്ന് അങ്ങനെ മീന്റെ ലഭ്യത അനുസരിച്ച് വെല കുറവാന്നെങ്കിൽ കുറച്ചേ കിട്ടും വില കൂടുതലുണ്ടെങ്കിൽ തോനേം കിട്ടും അങ്ങനാന്നും ആനേ നൂറ്രാ ഇരുനൂറ്‌രാ അഞ്ഞൂറ്രാ അങ്ങനെയാണോ വരിവിക്കുന്നത് ഉം പിന്നെ മേടിക്കാൻ നേരത്ത് വേടിച്ചത് നൂർ രൂപക്ക് ഇപ്പം മൂന്നേ ഒള്ളുന്ന് പറഞ്ഞാലും മേടി ചു കഴിയുമ്പോ പിന്നെ ഒരണ്ണം കൂടെ എസ്ട്രായിട്ടൊക്കെ തരും
അങ്ങനെ ആഹ് ഇവിടെ മീൻകാരൻ വര്ലാണ് ട്ടോ പോയി വാങ്ങൽ അല്ലാ
ആഹ് ആഹ് ആഹ്
എന്നും സ്ഥിരല്ലേ ഒരാള് വരും
ഓഹ് നമുക്ക് സ്ഥീരം അഞ്ചര ആമ്പം തൊട്ട് മീൻ വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കും തീരാ അത് ഓരോര്ത്തര്ങ്ങനെ ഹോണടിക്കും പറയാ ആഹ് ഇന്നാളാ വന്നത് ആ സൗണ്ട് പ്പം പറയാം ഇന്നാളാ വന്നത് ഈ ആ ഈ ഫ്രഷ് മീൻ കൊണ്ടുവരുന്നവരുണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോ അത് കടലിപോയി എടുത്തു കൊണ്ട് വരുന്നതാ പന്ത്രണ്ട് മണിയാവുമ്പോ ഒരു ഫ്രഷ് ഐസുപോലും ഇടാ അന്നേരം പിടിച്ചു കൊണ്ടുവരുന്ന മീൻ
ഏഹ്
ആഹ് അടുത്താണ് കടലൊറ്റ ഞമ്മക്ക് പത്ത് കിലോമീറ്ററ് ചുറ്റളവില് കടലുണ്ട്
അങ്ങനെ ആഹ് ആഹ് ആഹ് അപ്പൊ അത് അത് വരുന്ന വെരെ കാത്തുക്കോ
അല്ല അങ്ങനെ നമുക്ക് എന്ത് അത്യാവശ്യം ഒടലൊക്ക പോണങ്കിൽ രാവിലെ അങ്ങ് മേടിക്കും അല്ലേ പന്ത്രണ്ട് മണിക്ക് മേടിച്ചിട്ട് ഫ്രിഡ്ജി വെച്ചേക്കും പിറ്റേന്നെടുക്കും
ആഹ്
ഉം അങ്ങനെയാന്ന്
അപ്പാണെങ്കിൽ മീന് ഫ്രഷ്ൽ തിന്നാ മറ്റേതാവകുമ്പോ ചൊ ക്കും ഒരുണക്കമീ ഉണക്കമീന്റെ ചൊയ ണ്ടാവും
ആണം ഇത് ഫ്രഷ് മീനു ആയിരിക്കും അതുപോലെ റേയ്റ്റും കൂടുതലാ നല്ല റേയ്റ്റ് ആണ്
ഫ്രഷായതുകൊണ്ട്
ആഹ് ഫ്രഷായത് കൊണ്ട് അയാളുടെ മീൻ ഭയങ്കര ഡിമാൻണ്ടാണ് കൊണ്ടുവന്ന് എന്നിട്ട് തീരി ചെയ്യും അയാള് ങ്ങനെ നമ്മൾ വര- ത്ത് മീനൊന്നും എടുക്കത്തില്ല കടപ്പുറത്ത് പോയി നേരിട്ട് എടുത്തോണ്ട് വരുന്ന മീന നമുക്ക് വിശ്വസിച്ച് മേടിക്കാം പൈസ കൂടുതലാണേലും
ആഹ് ആഹ്
ഉം അങ്ങനെ മീന് പ്രശ്നല്ല അങ്ങനെ അത് ഈ എപ്പോഴും മീനുള്ള സമയത്തായാലും അയാളുടെ ഈ മീൻ വില കൂടുതലാ ഇഷ്ടം പോലെ മീനുള്ള സമയത്തും വില കൂടുതലാ
ആഹ് ഫ്രഷ് ആയതോണ്ട്
ആഹ് ഫ്രഷായത് കൊണ്ട് അയാൾക്കറിയ എത്ര വില കൊടുത്താലും ആൾക്കാരത് മേടിക്കും ന്ന്
മറ്റേ മീനാവുമ്പോം ഉണക്കലിന്റെ ചൊയ ഉണ്ടാവും
ആഹ് പിന്നെ ഇപ്പൊ ഈ മരുന്നൊക്കെ അടിച്ച മീൻ വരുല്ലേ ഒരിക്ക നമുക്ക് അങ്ങനൊരു അബദ്ധം പറ്റി ചൂര മീൻ മേടിചോണ്ട് വന്ന് ചന്തയിന്ന് നല്ല കണ്ട നല്ല ഫ്രഷ് ആയി നമുക്കങ്ങോട്ട് കട്ട്യ്യാൻ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അത്ര ശരിയല്ലെന്ന് ആഹ് ഇത് കാണുമ്പോഴേ കെട്ട മണൊന്നുല്ല ഉം വെള്ള ഒഴിച്ച് കഴുമ്പോഴൊക്കെ ഒരു വേറെ സ്മെ- നമ്മളീ ഈ മീൻ എടുക്കുന്നോണ്ട് നമുക്കറിയാലോ നല്ലതാണോന്ന് ക- എന്നതെട്ത് എടുത്ത് കളഞ്ഞു തന്നൂ നമ്മള് കറി വെച്ചു കറി വെച്ചിട്ട് ഒട്ടും കൊള്ളത്തില്ല ചട്ടിയോടെ കൊണ്ട് കഴിക്കാനേ കൊള്ളത്തില്ല കണ്ടാ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അത് ങ്ങനെ കേടാവാതിരിക്കാൻ മരുന്നടിച്ച് മരുന്നടിച്ച് വെച്ചിരിക്കുന്ന താ ഉം അത് പറയല്ലേ ഫോർമാലിനൊക്കെ അടിക്കന്ന് അത് അടിച് കഴിഞ്ഞ
അതെല്ലെ മെയിന് വേറെ സംസ്ഥാനത്ത്ന്നൊക്കെ വരലും
പൊടിയിട്ട് വെച്ചിരുന്ന് വരുന്നതായും ക അത് എന്ത്‌ ഫ്രഷാണ് അത്ങ്ങനെ തെളച്ച മീന്ങ്ങനെ തെള ളച്ച് വരുമ്പോഴ ആഹ് ഒരു സ്മെല്ല് വന്ന്ട്ട് പിന്നെ കഴിക്കാൻ തോന്നില്ല കൊള്ളത്തില്ല. അഹ് നമ്മക്ക് പേടിയ. ചന്തരക്കെ ചെന്ന് മേടിക്കാൻ തന്നെ ഇപ്പം ഈയെരു സമയത്ത് ട്രോളിങ് സമയായോണ്ട്.
മാർക്കറ്റൊക്കെ അടുത്ത്ന്നാണോ?
ആഹ് അട്ത്ത രണ്ട് കിലോമീറ്ററ് പോണം എല്ലാം കിട്ടും മാർക്കറ്റി പച്ചക്കറി മീനും ഫ്രൂട്ട്സ് എല്ലാം വില കുറച്ച് കിട്ടും. ഒന്നിച്ചു കൊണ്ടിട്ട് വിക്കുന്നത്ണ്ട്.
ആഹ് എത്ര കുട്ടിയളാ?
രണ്ടു പേര് ഒരു മോനും ഒരു മോളും.
രണ്ടാളും പഠിക്ക?
രണ്ടാളും പഠിക്കാ മോള് പ്ലസ്ടൂന് മോന് ഒമ്പതില്.
ആഹ്.
അവ്ടെത്ര പേരാ?
ഇവടെ രണ്ടാള്.
ചെറിയളാണോ?
ആഹ് ചെറിയാളാ.
സ്കൂള്ലെക്കെ ആയോ?
ഒരാള് ഒന്നാം ക്ലാസ്സിലും ഒരാള് ചെറ്താ രണ്ടരയാണ്.
ആഹ് കൊച്ച് കുഞ്ഞ് കുട്ടികളാ. ഓ വീട്ട് നല്ല ജോലിയാണല്ലേ കുറ്ച്ച് ചെറിയ കുട്ടികളുണ്ടെങ്കി അവര് പൊറക്കേ നോക്കണ്ടേ?
മ് ഓൽക്ക്പഞ്ഞ് മദ്രസ് പോവാനായി അങ്ങനോക്കെയാണ്.
അം എന്റെ ആങ്ങളക്കും ചെറിയ കുട്ടിയാണ് അപ്പൊ പറയും. എപ്പഴും അവള്ടെ പൊറക്ക് ഒരാള് വേണന്ന് പറയും. രണ്ട് രണ്ടര വയസാകുമ്പോ അവരിങ്ങനെ ഓടി നടക്ക്ണന്ന പ്രായംല്ലേ.
ഉം ഉം എന്താ ഹസ്ബന്റ്ന് പണി?
ബിസ്നസ്സാണ്. ആഹ്.
നാട്ട്ലെന്നെ?
ആഹ് നാട്ടിൽ തന്നെ പിന്നെ എന്താ ഹസ്ബന്റ് എവിടെ വെളിയിലാണോ?
അല്ലല്ല നാട്ടിലെന്നെയാണ്.
ആഹ്.
മ് നിങ്ങളെന്തെങ്കിലും വർക്ക് ചെയ്യ്ണ്ടോ?
ഇല്ല വർക്ക്ചെയ്യുന്നില്ല ഹൗസ് വൈഫാ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഹ് പിന്നെ നമ്മള് വർക്ക്ന് പോയ വേറേ ഒരാളെ വീട്ടിലെ വർക്ക്ന് വെച്ച് വെക്കണം. അതെണക്ക് പണിയുണ്ട് റബ്ബർ വെട്ടാനൊക്കെയുണ്ട്.
ആഹ് റബ്ബർ ലേ.
ആഹ് അപ്പോ നല്ല പണിയാണ് അ അല്ലേ പിന്നെ നമ്മള് വെറെരാളെ പണിക്ക് വെച്ചിട്ട് വേണം പോകാൻ.
എന്നും പോകോ റബർ വെട്ടാൻ.
അല്ല എന്നും പോകത്തില്ല രണ്ട് ദെവസം വെട്ടിട്ട് ഒരു ദെവസം റെസ്റ്റ് കൊടുക്കും റബ്ബറിന്.
ആഹ് ആഹ്.
മ് റബ്ബർ വെട്ട് തെടങ്ങിയാ ഇന്ന് റബ്ബർ വെട്ടില്ല അതുകൊണ്ട് രാവിലെയിരുന്നു സംസാരിക്കുന്നേ. അല്ലെങ്കി അല്ലെങ്കിൽ രാവിലെ പിന്നെ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി വെ വല്യ അയ്ന്റെ പാൽ എടുക്കാനൊക്കെ പോണം കറ എടുക്കാനൊക്കെ.
ആഹ് ആഹ്.
ആഹ് നിങ്ങടെ ഏരിയേലൊക്കെ റബ്ബറുണ്ടോ?
ഇല്ലല്ല ഇവിടെ ഫുൾ കവുങ്ങാ.
ആഹ് നമുക്കും കമുങ്ങുണ്ട് വയലില്
ഉം
ആഹ് വയലുണ്ട് അവിടെ കമുങ്ങു ണ്ട് കമുങ്ങും പിന്നെ കുരുമുളകൊക്കെണ്ട് വയലന്ന് പറഞ്ഞാ വെറും വയലല്ലേ ഈ കരക്കണ്ടോന്ന് പറയല്ലോ കരവയലാണ്
ആഹ് പാടം
ആഹ് പാടംന്ന് പറഞ്ഞാ വെള്ളം കെട്ടി നിക്കുന്ന പാടല്ല
ആഹ് ആഹ്
ഒണക്ക സമയത്തൊക്കെ വെള്ളം കോരി ഒഴിക്കണം അങ്ങനെ അവിടെ കുരുമുളകൊക്കെ ഉണ്ട് കുരുമുളക് അടക്കയൊക്കെണ്ട്
അവിടന്നൊക്കെ കൊണ്ടുവരോ പേർക്കി കൊണ്ടു വരോ
ആഹ് ആഹ് അതെ ആഹ് കുരുമുളക് നമ്മള് പിച്ചി ഒണക്കി വെച്ചിട്ട് റെയിറ്റ് കൂടുമ്പം കൊടുക്കും
ഉം
മ് സീസൺല് കുരുമുളക് സീസൺ ഉണ്ടല്ലോ ഈ വർഷം കൊറവായിർന്ന്
ആഹ് ആഹ്
എന്തോ പാട്ടോ ഇപ്രാശം മുളവിന് പറ്റിയ കുരുമുളകിന് പറ്റിയ കാലാവസ്ഥയല്ലാരുന്നു
ഉം ഉം
ഉം
അടക്ക അടക്ക ന്നിറ്റും ഒണക്കിയ മണിക്ക് അടക്കൊക്കെ ഉണക്കിക്കൊണ്ടാ കൊടുക്കുവ
ആ ഉണക്കി വെക്കും ശരി എന്നാ വിളിക്കാവേ
ആഹ് ആഹ്